ഹലോ ആ കേൾക്കുന്നുണ്ടോ കേൾക്കണ്ട്
എന്തുണ്ട് വിശേഷം ഒക്കെ
നല്ല സുഖം അങ്ങനെയൊക്കെ അങ്ങ് പോവാണ്
ഏ മക്കളൊക്കെ സ്കൂൾകോയിലെ
പോയിട്ട് ഇങ്ങനെ തുടങ്ങല്ലേ നമ്മള് ഫ്രീയവണ ഒരു നേരന്നും ഇണ്ടാവൂല
അതെ നമ്മള് ഫ്രീയാവൂല രാവിലെ ഒരു പിന്നെ അടു അടുത്തത് സ്കൂൾക്കോക്ക് മദ്രസ കഴിഞ്ഞ് വന്ന് സ്കൂൾക്കോക്ക് പിന്നെ നമ്മളെ വീട്ടിൽത്തെ പണി ഒക്കെ കഴിഞ്ഞ് ആ കായുമ്പെക്ക് പിന്നെ ഓല് വേരലും കുളി കഴി ഇതൊക്കെ നിസ്കാരം കഴിഞ്ഞ് ഇതായി ഇരിക്കുമ്പേൾക്ക് പിന്നെ ഓലെ വരവുആയി
ഓലെ വെരവുആയി പിന്നെ ഇപ്പൊ എപ്പള നമ്മൾ ഫ്രീ ആ ഫ്രീ ഇല്ല എസ് പണിന്റെ എടികുടി ഇങ്ങനെ വിളിക്ക അത്രയോ നടക്കുള്ളൂ പണിം ഇത് കുളിങ്കുടി മം ഫുഡ്ഡൊക്കെ ആയി മോരും കറി ഉണ്ട് മു പിന്നെ ഉപ്പേരിണ്ട് പയറുപ്പേരിണ്ട് ചമ്മന്തി ഇണ്ട് ഒക്കെണ്ട്
എല്ലാതും ഉണ്ടല്ലേ എ ചെറിയ സ്കൂൾക്ക് പോവാത്ത കുട്ടികളുണ്ടോ വീട്
ആ സ്കൂൾക്ക് പോവാത്ത കുട്ടിയാള്ണ്ട് രണ്ടര വയസായഒരു കുട്ടിണ്ട്
ഓ ആ ഇങ്ങന്നാ പിന്നെ പറയും മണ്ട പാണി തീര്നക
നക്കല്ല പോ പനി കൂടിയാ ണെ പനിയായിട്ട് ഇപ്പൊ ആ ചിത്താന്തേകാരം അപ്പഠ ഇപ്പൊ ഒന്ന് ഉറങ്ങിക്ണ് ഉറങ്ങിയ ഇങ്ങനെ ഇട്ക്ക
ഉം എന്ന് തുടങ്ങിയ പനിയപ്പൊ
പനിക്കെ എട്ട് പതിനഞ്ചിസം ആയ്ണ് തുടങ്ങീട്ട് ഇന്നലെ പോയിട്ട് അയ്ച്ചമെന്ന് ടെസ്റ്റ്‌ ചെയ്തപ്പോ നിമോണിയ ആയി
അതാ ഇങ്ങനെ ചെറിയ കുട്ട്യോളല്ലെ ഓലൊന്നും വള്ളം കൊണ്ട് ശ്രദ്ധിച്ചു ചൂല്ല
മം ശ്രദ്ധിക്കൂല അയിന് കൊറേ പനി പനി പിടിച്ച് വിടാ പനിച്ച വിടാ പനിച്ച അങ്ങനെ പിന്നെ അപ്പൊരണ്ടട്ടം ഒരുവട്ടം ടെസ്റ്റ് ചെയ്തു അതിലൊന്നും കുഴപ്പല്ല പിന്നെ ടെസ്റ്റ് ഇന്നലെ മിൻ പോയി ടെസ്റ്റ് ചെയ്തു അപ്പൊ അയില് നിമോണിയ ആയിക്ക്ണ് പറഞ്ഞു അപ്പം പിന്നെ ഇനിയിപ്പം ഒറങ്ങിയ എന്നും അഡ്മിറ്റ്ന്ന് പറഞ്ഞിട്ടില്ല സൂജി കുളികക്കെ എഴുതി തന്നക്കാണ് അഡ്മിറ്റ് ആ സ്കൂളും മദ്രസ്
അതാണ് അങ്ങനായി കഴിഞ്ഞാല് ജോലിയും നോ ഇവനെയും നോക്കണം
പാലാനാട് പോയി അഡ്മിറ്റായട്ത്തും സൊയ്ര്യം ഉണ്ടാവൂല നമുക്ക് സ്കൂൾ ഏ എറ്റങ്ങൾക്ക് സ്കൂളിൽ പോവുമ്പത്തന്നെ ചോറും കൂട്ടാനും ഒക്കെ കൊണ്ടോണം കുട്യള് ഉണ്ടാ പോയോ
ആഹ് ഓല് രൺ രണ്ടാളും ഉണ്ടായീനു രണ്ടാളും പോയി ഒരാള് അഞ്ചാം ക്ലാസ്സിലും ഒരാള് ഒന്നാം ക്ലാസ്സിലും ആണ്
ഇത് ഒന്നു എട്ടിലും ഒന്ന് ഒമ്പ് വലുത് ഒമ്പിലും പിന്നെ അഞ്ചിലും ഒമ്പിലും ഒന്നിലും ചെറു രണ്ടര വയസായി
ഉം ഓല് പോവലന്നെ ഒരു പടയില്ലേ
ആന്ന് അത് പോയി കഴിഞ്ഞിട്ട് നിങ്ങള് നയി കഴിഞ്ഞോ ഒക്കെ ജോലി
ആ ഒക്കെ കഴിഞ്ഞു അങ്ങനെ ഇരിക്കാ ഉം
അത് പിന്നെ ഞമ്മൾ ഫോണൊക്കെ എന്തേലും എടുത്ത് ഇരുന്ന് കഴിഞ്ഞ അങ്ങനെ സമയം പോകും നമ്മള് വേറെ ഒന്നും വേണ്ടദിൻ വേഗം കഴിഞ്ഞേക്കണ് കുളിച്ചാൻ നിന്ന് കഴിഞ്ഞ കുളി കഴിഞ്ഞു ഫോണുമെ തൊട്ടു നിന്ന പിന്നെ കണക്കാ എന്നിട്ട് ഫുഡ് ഒക്കെ റെഡി പിന്നെ അടിച്ചിര് തൊടക്കാനൊക്കെ കഴിഞ്ഞോ ഹലോ ഹലോ കേക്ക്ണില്ലേ ആഹ് കേക്ക്ണില്ലേ
ആ ഈ മഴ മൂടുന്നുണ്ട് അതോണ്ട് റെയ്ഞ്ചിൻ്റെ പ്രശ്നാ
ആഹ് ഇവിടെ ഇവിടെ ദാ മൂടി നിക്ക്ണ്ട് പെയ്തിട്ടില്ല മഴ പെയ്തിട്ടില്ല ഇങ്ങനെ ഒരു എവിടെ ഇടിയൊക്കെ പൊട് സൗണ്ടുണ്ട് ഈ മയയെന്ന മൂടി നിക്കാണ് ന പെയ്തിട്ടില്ല
ഇടി മൊരള്ണുണ്ട് എന്നാച്ച മൂടി നിക്
പെയ്തിട്ടില്ല എന്നാ എടക്കൊരു വെളിച്ചം പോലെ ഒരു-
ആഹ് വെളിച്ച ആ നന്നു വെളിച്ചം വെയിലാർച്ചണുണ്ട് മയേറ്റൊക്കെ
അതാണ് ആ ഇങ്ങനെ വിശ്വസിച്ചങ്ങാണ്ട് നമക്ക് ഡ്രസ്സുകളൊന്നും ഇടാനും പറ്റൂല മിറ്റായിൽമെ
അത് പെട്ടന്നാണ്
അതാണ് ഉം ഇതിപ്പം രണ്ടൂസം കണ്ടില്ലെ നല്ല വെയിലും മൂന്നാ പെരുമ്മഴ രാവിൽ തന്നെ ലെ അന്തിക്കെന്നെ തൊടങ്ങി മഴ
പെയ്തെ രാത്രി പെ രാത്രിയ് മിഞ്ഞാന്നൊക്കെ വരും പത്ത് പന്ത്രണ്ട് മണിയൊക്കായി ഈ കുട്ടി ഒറങ്ങാതോണ്ട് ഞ ഒറക്കില്ലല്ലോ വയന്നിലായൊണ്ട് അപ്പൊ ഇങ്ങനെ ഇടി അങ്ങനെ മൊർള്ണ് ണ്ട് ഇന്നട്ട് പെയ്തതെങ്ങനെ മൂന്ന രനാലണി മ്പളേ
ആ സമയത്താണ് ലേ അപ്പൊ ആ പെയ്ത മഴ ന ല്ല മഴീണ്ട് ഇവടെ നല്ല മഴ ഇത്ര എന്തോ ആഹ് രാവിലെ മോൾക്കാറ് മണിക്കാണ് മദ്ര സ പോവ് തൊടങ്ങ അപൊ എണീറ്റ് നോ ക്കുമ്പം അഞ്ച് മണി ക്കൊക്കെ നോക്കുമ്പൊ പെരുമ്മഴ പിന്ന മാ തായി പോ അതാണ് പോയപൊ റോഡും ഫുള്ള് വള്ളം തൊട്ടിലൊക്കെ വള്ളം താന്നീനു ആ മയോണ്ട് നല്ലോം കൂടി കുണു വള്ളം ഒക്കെ
എ ആ
ഇള്ളത് നല്ലം മഴ പെയ്യും ചിതുകുണു
ഉം ഉം
അവ്ടെക്കെങ്ങനെ വള്ളം കൂട്ണ ഏരിയേ ണോ
തിന്റെ വക്കാണ് ഞങ്ങക് പാടം പറമ്പ് ഒക്കണ്ടേ അപൊ പാടത് പാടത്താണ്
പാടത്താണ് ആഹ് അപൊ പിന്നെ വള്ളം വിട് എന്താ ണ്ടാവോലലെ
ആ പാടത്തിന്റെ ഉയര്ത്താണ് വീട് പഷേ വള്ളം തൊക്കണ്ട് ഞങ്ങക് ഷ് ഏഹ് വള്ളംതോണ്ട് ഇല്ലാത്തെടങ്ങേറില്ല
ആഹ് വേനൽകും വള്ളം കൊണ്ട് ല്ല ബുദ്ധിമുട്ടും കാര്യൊന്നു
ആഹ് ഉം ആഹ് ആ കുറെ കഴിഞ്ഞാലും ഞങ്ങക് പാടത്തൊരു കെണറ്ണ്ട് അവ്ട്ന്ന് അടിച്ചും ഇങ്ങക്കെങ്ങനെ വള്ളം
ആഹ് ഞങ്ങകും ഇതേ മാരിക് വേനൽക് ഇപൊ വള്ളാ രാ ആ ഒരു മാസം വള്ളം കഴിഞ്ഞീനു എന്ന് പിന്നെ കൊയൽ ന്ന് അട് ച്ചിനു കൊയൽന്ന് ഇതേ മാതിരിക്ക് വെള്ളം കുടിച്ചാൻ ഒന്നും ഉപയോഗിക്കൂല്ല അത് അല്ലാത്തീനൊക്കെ ഇടുക്കും ഇടുക്കും അത്‌ കിണറിന്റെ അടുത്ത്ക്കന്നെ അങ്ങനെ അടിക്കും പൊർ തൊക്കെ അടിച്ച അവിടെ ഒരു തെങ്ങ് ഇണ്ട് കിണറിന്റെ അടുത്ത് ചില ഭാഗത്തു ഇങ്ങനെ അടിച്ചു കൊടുക്കും വെള്ളം എന്നിട്ട് പിന്നെ എന്താ മണ്ണികുടെഎന്താ അടിക്ക് ചെന്നിട്ട് അങ്ങനെ വെള്ളം കിണറിൽ ഏന്തോല്ലോ അങ്ങനെ കാട്ടില്ല കാരണം നേരിട്ട് ആ കോയൽ വെള്ളം ടാങ്കിക്ക് അടിക്കൽ ഇല്ല കാരണം ബാത്‌റൂമുകൾളൊക്കെ ചൊക്കും ചെയ്യും പിന്നെ ആ വെള്ളംകൊണ്ട്
ഇണ്ട് ആ വേനൽ ആവുമ്പോ ആ വേനൽ ആവുമ്പോ വരുന്ന വെള്ളയില്ലേ ഇങ്ങനെ ചൊക്കും
ആ ചൊക്കും അപ്പൊ പിന്നെ ഡ്രെസ്സ് നമുക്ക് കുളിച്ചാലും ഒരു സുഖം കിട്ടൂല്ല അപ്പൊ പിന്നെ ഞങ്ങൾ നേരിട്ട് ടാങ്കിക്ക് അടിച്ചുല്ല അങ്ങനെ തേങ്ങനൊക്കെ അടിച്ചാണ്ട് ഇരിക്കും എന്നാ പിന്നെ നമുക്ക് അങ്ങനെ ഉപോയോഗിച്ചാലോ
ആ അങ്ങനെ തന്നെ ആണ് വേനൽത്തെ വെള്ളം ആ പാടത്തെ ഇത് അറിയുന്ന ആവുമ്പോ ഇതിന്ന് ചളി അങ്ങിട്ടു വരേ
അതാണ് ഈ പാടത്തിന്റെ ഇവിടെ അതേ മാതിരിക് എന്താ ക് കോയൽ അപ്പൊ അവിടെന്ന് ഇതേ മാരിക്ക് ഇവിടെ ചോടി മണ്ണ് ആണ് കോയൽ കിണർ കുത്തിയിട്ട് കിട്ടിയിട്ടുള്ളത് അപ്പൊ ചോടി മണ്ണ് ആയിക്കഴിഞ്ഞത്തന്നെ കോയലത്തെ വെള്ളം ശരിയാവില്ലല്ലോ ആകെ കലങ്ങികൊണ്ടണല്ലോ
ആ ആ ആ
പിന്നെ വള്ളം ഒന്നിനും പറ്റും ചെയ്യില്ല കിണറിൽ അണ്ണെങ്കിൽ നല്ല വള്ളം നമുക്ക് മഴാക്കാലം ഒക്കെ ആയിക്കാഴിഞ്ഞാൽ ആ ലാസത്തെത്തെ ആ ഒരു ഒരു മെയ്‌ മാസയാണ് വെള്ളത്തിനു ബുദ്ധിമുട്ട് വരാ ഈ പ്രാവശ്യം ആ ഈ പ്രാവശ്യം പൊതുവെ ഇട മഴയ്യും കിട്ടിയിട്ടില്ലല്ലോ
ഇല്ല ഇടമാഴയില്ല ഇനി മഴായാന്നെ ജൂൺൽ പെയ്തിരിക്കണോ
ഇല്ല അതാണ് ഒരു ദിവസം ഒന്ന് പെയ്യും പിന്നെ ഇല്ല അതാണെ ഈ മദ്രസ്സക്ക് പോവുമ്പോ പെയ്യും ആ ജൂൺ ഒന്നിന്റെ അന്ന് സ്കൂളിയ്ക്ക് പോവുമ്പോ ഇണ്ടാവും
എപ്പോളെങ്കിലും ഒരു മഴ പിന്നെ നമ്മളെ ഇടങ്ങേറാക്കിയിട്ടില്ല
ഇല്ല അതാണെ ഇപ്പൊ കഴിഞ്ഞാകൊല്ലം കണ്ടില്ലേ ഒരേ വയനാട് ദുരന്തം അതാണെ കൂടുതൽ ആയാ പെടും ഒക്കെ കഴിഞ്ഞാൽ കഴിഞ്ഞാ പ്രാവശ്യം കണ്ടില്ലേ വയനാട് ദുരന്തം ദുരന്തങ്ങളൊക്കെ
ആ ആ അതേമാതിരി ആയാ എന്ത് കിട്ടും ഭാഗത്തിന് വെയിലുംമായേ വേണം
ഒക്കെ വേണം പടച്ചോനെ കുറ്റം തീരൂല അറിയൂല വെയിൽ ഉറച്ചാലും കുറ്റം മഴപെയ്താലും കുറ്റം എന്നറിയോലോ
മഴപെയ്താലും കുറ്റം നമ്മൾക്കൊക്കെ നമ്മളത് റെഡി നേരാണോ
അതാ അത്രയേ ഉള്ളൂ ഇപ്പഴി ഈ മഴയൊക്കെ ആയി കഴിഞ്ഞാൽ നമുക്ക് ഡ്രസ്സ് ഇടണം എങ്കിലും മടക്കി വെക്കാൻ പറ്റില്ലല്ലോ
ഒന്ന് വെയില് കൊണ്ടാലേ നമുക്ക് അത് മെഷീനിൽ ഇട്ടാലും വേണം ഒന്നങ്ങോട്ട് വെയില് കൊണ്ടാലേ ഞാ ആ
വെയില് കൊള്ളണം ന്നാ പിന്നെ അമക്ക് അത് വൃത്തിയിൽ മടക്കി ക്കയ്ക്കാ മറ്റേത് വെയിലില്ലാത്ത മടക്കിവെച്ച് കഴിഞ്ഞാൽ ഒരു ത് തണുപ്പാണല്ലോ പിന്നെ അത് കരിമ്പൻ അട്ച്ചും ചെയ്യും വെയിലട്ടാതെ ഒൺങ്ങി കഴിഞ്ഞാ തന്നെ സുഖല്ലേ
നെൻ നെഞ്ഞൊരു കൂലുമൺ ആണല്ലോ
അതെ ഒരു മണം ആയിക്കാരം ഒരു സുഖം കിട്ടില്ല നമ്മൾ എത്ര കംഫർട്ട് ആക്കി കഴിഞ്ഞാലും ആ തൺ വെയില് എട്ടണം എന്നാ പിന്നെ നമക്ക് വൃത്തീല് മടക്കിക്കാ
ആ
അതുതന്നെ അല്ലെങ്കിൽ പിന്നെ നമുക്ക് വേറെ ഫുഡ് സാമ്പാർ ഉണ്ട് പിന്നെ ക്യാബേജും ഉപ്പേരിയുണ്ട് ഓ ഒപ്പ മത് മീൻ ഒന്നും വന്നിട്ടില്ല അപ്പന്ന് ഒണക്കമീൻ ണ്ടായിനു സ്രാവുണ്ടായിനു അത് പൊരി
ആ ആ ആ
മീൻകാരൻ ഇപ്പോ ഇന്നുമില്ല ഇന്നലെ ഒന്നുമില്ല ആ വെള്ളിയാഴ് ച്ച വാങ്ങും
ഏ ഇന്റ ന്റെ വീട്ടിൽ വാങ്ങും ഇവിടെ അങ്ങനെ വെള്ളിയാഴ്ച ന്ന്ല്ല എപ്പളാ ല്ലെ തോന്ന്ണെ അ
അങ്ങനെ തോന്നുന്നു ആ
അല്ലാത്ത വെള്ളി ഇറച്ചി ശനിയാഴ്ച ഇതൊന്നും ഒന്നുമില്ല
ആ ആ വെള്ളിയാഴ്ച എന്തായാലും വാങ്ങും അല്ലെങ്കിൽ ഇടയ്ക്ക് തലക്കും ഇപ്പൊ പൊതുവേ കിട്ടിയല്ലോ
അവ് പെരുന്നാളിന്റെ ഇർച്ചിക്കമ്മക്ക് വേം രണ്ടീസം നിന്നാൽ മൂന്നാല്സം
അതാണ് മീന് മതി
എത്ര തിന്നാലും മട്
ഇല്ലേ മീനെ എത്ര തിന്നാലും മടുപ്പ് വരില്ല മീൻ ഇല്ലെങ്കി അന്ന് ചോറും വേണ്ട
എനിക്ക് ഇവിട അങ്ങന മീൻ വാങ്ങൂല്ല അപം പിന്നെ അങ്ങക് കയ്യുമ്പ ങ്ങട്ട് അഹ് ശീലായി വിണ്ടു വിണ്ടു റും മീന് മീ പല വിധ മീനുക മാണ്ട്യഹ് എത്ത പറയാ ഒരു വെള്ളിയാഴ്ച വന്നമ്പറിച്ച് ഇവട വന്നാണ്ട് ശീലായി വെള്ളിയാ ചെലപ്പം ഇവട വന്ന വെള്ളി കെട്ടിച്ചാരെ ആ വ് വെള്ളിയാഴ്ച ഏതന്ന അ ദിവസ അറീല ഏ പിന്നെന്ത് ന്റെ മ്മാക് ആടെ ത്ത്ന്ന്മ്പളു വയങ്കരത് ക്കെദ്ദ്യേടേനി ഇത് വെള്ളി ഇത് വെള് ള്ളിയെല്ലേ അറിയുമ്പള
ആ അതാണേ അഹ് നമ്മക്ക് ഈ ആണുങ്ങള് പള്ളി വിരുന്നിന് വരുമ്പ ഒരു എന്തേലും ഒരു നിമ് വിടില്ലെന്നേ എന്തേലും നെയ്‌ച്ചോറും കാര്യം അങ്ങനെ ഓൽക് വേണ അല്ലാര് പള്ളീഞ്ഞു വരുമ്പക്ക് അഉപിന്നെ അഒരു വേറെരസാണ്
അത് ര സാണ് അഹ് വെള്ളിയാണ് നിസ്‌കെ ര്ച്ചിട്ടുല്ലേ മാണ്ടില്ല
ന്നാല്ലെങ്കി ഒരു സുഖല്ല ങ്ഹ് മറ്റേ വീഡിയോല് അരയണ മാരി വെള്ളിയാഴ്ച ഏർച്ചി ട്ടാഞ്ഞാദീനി സ്ലാമിന്ന് പൊർത്താണ് പറയണ മാതിരി ആണ് അതെ നമ്ക്ക് ശീലായി കഴിഞ്ഞലങ്ങനേണ് അതാണ് ശീലായി കഴിഞ്ഞാലാണ് കി
ഞങ്ങള് കെടപ്പ് ങ്ഹ് കെടക്കപ്പായേന്ന് ഇങ്ങാട്ട് വരുമ്പോ ഓത് നെ കെടപ്പ് പ്പകയെന്ന് ന്നീച്ച് വരുമ്പ തന്നെ
അതെന്നെ ആഹ് യാന്ന് പ്പ വേമ് കൊണ്ടുരൂല്ലോ അങ്ങ് രാവിൽതെന്നെ വല് കൊണ്ടോര്ല് വെള്ളിയാഴ്ച ക്ക കഴിയുംന്നർഞ് ങ്ങാണ്ട്
ഹേ
അന്ന് പൊതുവേ അ പീടിലും തെര്കായ്കാരം വെള്ളിയാഴ്ച
ഏ പിന്നെ എന്തോരം തരം കാണാന്നായ ഇവട അങ്ങനോൽകി ഷ് ഹീലെല്ലാർച്ച് വാങ്ങിക്കണ്ട് അതോണ്ട് പിന്നെ വാങ്ങും അറ്ച്ചീം കോയൊക്കെ വാങ്ങ അഅ് ഇന്ന ദിവസൊന്നുല്ല എപ്പ തോന്നുമ്പാണ്ട്വേണ്ടത് ആ ആ കിട്ടണംന്നൊന്നുല്ലാ
ആ വെള്ളിയാഴ്ച വാണന്നൊന്നു ഇപ്പോ ഇപ്പ പൊതുവേ വെള്ളിയാഴ്ച മീനും കൂടി കിട്ടാത്തോണ്ട് പ്പൊ എർച്ച്യന്നവും
പിന്നെ മീൻ അ ർച്ചിനെങ്ങാട്ട് വെലേണ് മീനി ന് പർഞ്ഞേക്കാം
വാങ്ങൂലപ്പേയ് പിരിവൊന്നും വാണ്ട ആർക്കും വാണ്ടാത്ത മത്തിക്ക് നാന്നൂറാണ്
ആ ആർക്കും മാണ്ടാത്ത മത്ത്യൊക്കെ കിട്ടണ്ടേ ഇത് കുട്ട്യക്ക് കാൽഷ്യ കൊറവാണ് മ ത്തി നിന്നണ്ണം പറിം മത്തി ക്കാണെങ്കി പുട്ത്തം വിട്ട വെല മ മറ്റേ പത്തൂർപ്പ്യക്ക് എത്രഞാനും കിട്ടിനി
ട്ടീന് ഒന്നാമത് ആ ട്രോളിംങ്ങു ട്രോളിങ്ങുടി ആയതോണ്ടാണേ
അആ
ഇപ്പം മീന് കിട്ടാനൂല്ലല്ലോ പ്പോ
താങ്ങൻ
എന്താണ്
ജോലിങ്ങനെ ചെയ്ത്കോണ്ട്ക്ക തൊടക്കാം പർപ്പെടാ
ഏ
പണിയങ്ങനെ വർത്താങ്ങനെ പറീണ്ട ട ക്കളക്കെ ക്ലീനാക്കി അട്ച്ചേരി ഫോണ് ചെയ്യ്ണുണ്ട് വർ ത്താനം പറി ഇനി തൊടക്കാനാണ് തൊട്ക്കണെങ്കി തൊടക്കാൻ പിന്നെ ജൂലാ
ആ അഅ്ന്ത്യേ ആ തൊടക്കാൻ കഴിയൂല്ല ങ്ങനെ ആ അഅ് കയ്യൂല്ല ബ ബക്കറ്റിലെക്കാരം ഫോണ് ആ ഫോണ്‌ണ്ടാവ
ഈം
ഇന്ന ശെരീട്ടോ ഞാ വിൾക്കാ വിൾക്കാം ഉം പ